അലോ
എന്തെല്ലാം? നല്ലത് അങ്ങനെ പോണു. ചായോടി കൈഞ്ഞോ?
ആഹ് ചായോടി കൈഞ്ഞു ഇനി മോളൂടി ന്ന് കുടിക്കാണ്ട്
ആഹ് ആഹ്
മോള ഉറങ്ങാണ് എണീച്ചിട്ടില്ല. ആഹ് കുട്ടികൾ മൂന്നാൾ പോയി.
ആഹ് അങ്ങനെ അപ്പൊ എത്രാള യാക്ക്
ന്നാല അത്
നാലാള് ഉം ചെറ്ത് മോള
ആഹ് ചെറുത് മോള
ആഹ് എത്രായി മോക്ക്
മോക്ക് മൂന്നയസ്സ് ഓള് അംഗൽവാടി പോണ്ട്
ആഹ്
ഓ
മറ്റവരൊക്കെ സ്കൂൾക്കൊക്കെ പോയിണ്ടാവൂലേ?
ആ അല്ലാവതും സ്കൂൾ പോയി മറ്റേ മദ്രാസ് കട പോയിനി സ്കൂ സ്കൂൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ
ആഹ് ഏ മദ്രാസ് സ്കൂളും അങ്ങനെ ഉള്ളതാ?
ആ അല്ല എടുത്താണ് അപ്പോപിന്നെ ഭക്ഷണം കൊണ്ടു പോകുമ്പട്ന്ന്
ആഹ്
ഇഞ്ഞവിടെന്ന് ഇവിടെ നടന്ന് പോരണ്ടല്ലോ ഇബടെ വന്ന് അത് കുറേ പണിയായി ഇവിടെ വന്ന് പിന്നെ പോകണെങ്കില്
ആഹ് ആഹ്
ഞൾ മദ്രസ് സ്കൂളത്തൊക്കെ കൊണ്ടാണ്ട് പോവും
ആഹ് അടെ ഉച്ചകേക്കുളൊക്കെ ആയോ?
ആ ഉച്ചകേക്കുള്ള ചോറായിന് ചോറ് വല്യ മോന് ചോറണ്ടോണോ?
ആഹ് വല്യമ്മോൻ എത്രെലാ?
പത്താം ക്ലാസില ആഹ് ഇപ്രശ്യം പത്തില
ഉം ഉം പിന്നെ ബ താഴള്ളോരോ
താഴളൊരു മൂന്നാം ക്ലാസ്സും നാലിലൊക്കെയാണ്
ആഹ് ആഹ്
ഉം
ഇയാള് ഹൗസ് വൈഫാ വേറെന്തേലും ജോലി
ഇല്ല അങ്ങനെ ജോലിക്കൊന്നും പോണില്ല
ആഹ് ആഹ് ഹസ്ബൻഡ് ഇവിടെ അല്ല പുറത്തൊ
ഇല്ല പൊർത്താണ് ഇവിടില്ല നാട്ടില്ല പോയിട്ട് നാലഞ്ച് ആ അഞ്ചാറ് വർഷായി വർഷല്ല അഞ്ചാറ് കൊല്ല് മാസം
എന്താ മൂപ്പർക്ക് ജോലി
വണ്ടിയാണ് ഡൈവറ
ഏ ഹൗസ് ഡ്രൈവറ് ആയിക്കൂലേ
ഹൗസ് ഡ്രൈവർ ആയിരുന്നു അയിനല്ല പോയത് പക്ഷെ താൽക്കാലികായിട്ട് അല് എന്തേ മാറ് മാറീണ് ഒയ്ഞ് മാറ വേറെ മണപ്പണി കിട്ടണം. ഓൽ ഇപ്പ വെല്യ വണ്ടി ഒക്കെല്ല ഇതിലാണ് ഓല് പോയത് ലൈസൻസ് എന്തോ കിട്ടാൻ നേരം വൈകിയോണ്ടേ ഇവടുത്തെ ലൈസൻസ് അല്ലല്ലോ അവിടെ അവിടെ വേറെ ലൈസൻസ് വേണല്ലോ വല്ല്യവ ഉം ഉം ചെറിയ വണ്ടി ഇപ്പഴേ തന്നെ യസ് ച് ണ്ടായിരിന്ന് ഇനി വലിയ വണ്ടിട്ട് കിട്ടീണ ഇനി ഇപ്പം പനന്ത്യ ആയിട്ട് വേണം
ആഹ് എന്തേ രാവിലെ ചായക്കടിണ്ടാക്കി
ദോശ ആ ദോശഞെരിയ ദോശ ചട്ടിനീയും
ആ കലിക്കി പാർന്ന ദോശേല് സ ഉയ്ന്ന് ദോശേ
ആ കല്ക്കി പറഞ്ഞു കല്ക്കി പറഞ്ഞു
ഉം അത് ഇഷ്ട്ട ആയിക്കൂലേ മക്കക്ക്
ആഹ് ഓക്ക് ദോശ ഇഷ്ടം ആഹ്
അതായ ഒരു ചൂടോടെയും തിന്നല്ലോ ല്ലേ ച കറിയൊന്നും ഇല്ലാണ്ട് ചായന്റെ ഒപ്പവും അങ്ങനെയും കഴിക്കുവല്ലോ ല്ലേ
ചായലേ കുത്തി ആ കറിഇല്ലേലും കൊയ്യപ്പഇല്ലാഞ്ഞു ചായ കുത്തിതിന്നോള്ളും അല്ലെങ്കില് കൊർച്ച് പഞ്ചാരട്ടാട്ട് അങ്ങനെ തിന്നു
ഉം അത് ഇവടൊക്കെ അങ്ങനെ ഇവടക്കമ്മ ള് ചുടുമ്പതന്നെ അടുപ്പത് ചെലപ്പോ കണ്ട് അങ്ങനെ വന്നിരുന്നു തിന്നു
ആഹ് നല്ല എരുവിലങ്ങ് തിന്നാലേ
ആഹ് നിങ്ങള് സെപ്പറേറ്റാ അല്ലെങ്കില് കൂട്ടത്തിലോ
സപ്രയിറ്റാ
അങ്ങനെ
ഉ് മോള് എണീച് ണ്ടാവുല്ലല്ലേ
ഏ
മോള് എണീച് ണ്ടാവുല്ലല്ലേ
ഇല്ലല്ല അത് നീചിട്ട്
ഉം ഉമ് എന്നട്ട് ഉച്ചക്കെക്ക് എന്താ ണ്ടാക്കുന്നേ
ഉച്ചേക്ക ഇന്ന് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം എന്തെങ്കിലും കിട്ടീയിട്ട് വേണം ഇന്ന് ഒന്നും ട്ട് ട്ടി ല്ല്യ
ഉം മീനായിലെ പോഉമ്പ വാങ്ങ അങ്ങനെ എന്തേലൊക്കെ ചെയ്യൊയ്ക്ക്ലേ
ആ പോയി വാങ്ങ് പോയി വാങ്ങല ഇല്ല പോവുമ്പങ്ങനെയാ ഇവൾക്ക് പോ കടെ പോയി വാങ്ങും പത്ത് ഇരുപത് കുറഞ്ഞാലും വാണ്ടിലല്ലോ ആഹ്. വണ്ടിട്ത്ത് അത്യാ വണ്ടില്യേ വണ്ടിട്ത്ത് പോയി...
ഉം ഉം ഏഹ് പോയി നിങ്ങക്ക് അറിയാ ഡ്രൈവൊക്കെ അറിയോ.
ആഹ് ആഹ് അതെ അറിയാ
ഉം അങ്ങനെ
മ്മ്
മ്മ് എനിക്ക് മൂന്നാള ഒരാള് പത്താം ക്ലാസ്സ് കഴിഞ്ഞു. മറ്റവൾ അഞ്ചാം ക്ലാസ്സിലാണ് മോക്ക് മൂന്ന് വയസ്സാണ്.
ഏഹ്
ഉം
ത്താം ക്ലാസ്സ്‌ കയിഞ്ഞോ
ആഹ് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വണ്ണിന് അഡ്മിഷന് നോക്കുവാണ് ഇതുവരെ കിട്ടിട്ടില്ല മൂന്ന് അലോട്മെന്റിലൊന്നും കിട്ടിട്ടില്ല.
ആഹ് എന്തിയാവോ വേറെവുടെക്കെ കൊടുത്ത ആ മു മൂന്നണ്ണത്ത് കൊടുത്തുള്ളൂ.
അല്ല കൊറെ അപേഷ കൊടുത്ത്ക്ണ് ട്രെയിലും അലോട്ട് മെന്റക്കെ വന്നല്ലോ അതിലൊന്നും ഓന്റെ പേര് വന്നിട്ടില്ല.
ഏഹ് മോൻ ആഹ് മോനല്ലേ
ആഹ് മോന് പിന്നെ കമ്മ്യൂണിറ്റി കോട്ടണ്ടായിനു ഓൻ പഠിച്ച സ്കൂളില് അവടെ കൊടുത്തു അയില് വന്നോക്കുമ്പോ നാല് കോഴ്സില് കിട് ട്ടീക്ക്ണ് പഷെ റാങ്ക് കൊറവാണ്.
ആഹ്
അപ്പോ ഇനീപ്പോം പത്താം തി. ഇത് സപ്ലിമെന്റ്ണ്ട ആന്നോ അയിലും കൂടിഒന്ന് കൊടുത്തോക്കട്ടെ.
ആഹ്
ഉം പിന്നെ കമ്മ്യൂണിറ്റി കോട്ട സ്കൂള് പിന്നിം വരുന്നുണ്ട് അന്ന് പതിമൂന്നന്തി ഇന്നും വെരുന്നുണ്ട്
ആഹ്
അപ്പോയിനി അയിനാ കൊടുത്തഭാഗംകൂടി. കഴിഞ്ഞിട്ട് ഇനി വല്ല പ്രൈവറ്റക്കോ ആക്കാ വിചാരിച്ചട്ടെ
ആഹ് മാ അത്യാവശ്യം മാർക്കുണ്ടൊ
ആഹ് ഗ്രേഡോക്കൊണ്ട് എ ഒക്കെണ്ട്
ഏഹ്
ഉം എന്ത് ആവോ ചെലപ്പോ ഫുള്ള് എ പ്ലസ് കിട്ടിയൊര്ക്കുന്നെന്നേ കി കിട്ടാൻ ചാൻസ്ണ്ടാവില്ലല്ലോ ചെല സമയം
പ്പാ പ്പാക്ക ഇതില് എ പ്ലസ് ഫുള്ള് കിട്ട്യോര്ക്ക ക്കിട്ണ്ല്ല്യ പർഞ്ഞേകാ
ആഹ് അപ്പൊ പിന്നെ ഞമ്മക്ക് പിന്നെ ഞമ്മൾത് ഇങ്ങട്ട് വരുമ്പോരു ടെൻഷനാണല്ലോ. ആഹ് ട്ടി കിട്ടീട്ട് എല്ലാർക്കും കിട്ടിയൊക്കെ കാണുമ്പേ
ആഹ്
ഉം അങ്ങനെ എന്തായാലും അയിന്റൊരു വെയിറ്റിങ്ങിലായി. ഇവരത് ഇങ്ങനെണ്ട് ഒരു വയസ്സിൽ ഇങ്ങനെണ്ട് കാരണം ഒരുവിധം ആൾക്കാർക്കൊക്കെ അന്വേഷിക്കുമ്പോ
ആഹ് ആഹ് അപ്പൊ കുട്ടികക്കെ സങ്കടായികാണും
മ്മ്
അത് കിട്ടിയൊളും ഇന്നിജരാവണ്ട.
ഇഞ്ഞ് അങ്ങനെ നോക്കണം പത്താം തീ നോക്കണം പിന്നെ പ്രൈവറ്റ് നമ്മുക്ക് താങ്ങൂല പൈസിംകോണ്ടേ
ആഹ് പറയും പഠിച്ചാട്ട് എന്തെങ്കിലും വങ്ങിക്കോ. പൈസ കൊടുത്തൊന്നും പ്പൊ ചേർതാൻ കയ്യില്ല പറയും.
ഓരോ സ്കൂളിൽ നമ്മൾ അന്വേഷിച്ചപ്പോ. ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു പ്ലസ് വണ്ണിന് മാത്രം.
ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം
ആഹ് ഇരുപത്തിയ്യായിരം പ്ലസ് വണിന് മാത്രം.
ആഹ്
ഉം അ ഒരുല്ലം മാത്രം പഠിച്ചാ പോരല്ലോ പ്ലസ് വണും പ്ലസ് പോണ്ടേ നമുക്ക്
ഉം അപ്പൊ കയ്യ്ന്നതും ഗവൺമെന്റില് കിട്ടിയാല് ഞമ്മക്ക്. ഉപകാരാകുള്ളു ഞമ്മളെ സംബന്ധിച്ച്.
ആഹ് ഇപ്പം ഞങ്ങളിവിടെ. ഇപ്പങ്ങനെ പട്ടാളത്ത്ക്ക് പറഞ്ഞാണ്ട് വന്നീലേയ് ഇവിടെ ഇതേ മാതിരി ഫോമ് ഫില് ചെയ്യാ ഞങ്ങൾ ഇൻറർ്യൂവിന് ഇതിനൊക്കെ പങ്കെടുത്ത് അപ്പൊക്കോല്‌ പറഞ്ഞത് ഫ്രീയാണ് ഫ്രീയാണ് ആണെന്ന് പറഞ്ഞിന്ന്.
ഉം
ആകെ ഇങ്ങളെ മോന് ജോലി കിട്ടോളം പഠിക്കേണ്ടത് ഇതാണ് പറഞ്ഞാട്ട് പത്തൊൻമ്പതിനായിരത്തി അഞ്ഞൂറ്.
മ്....
ഉം അയന്നെ പ്രൈവറ്റ് പ്രൈവറ്റു ആണ് ഗവർമെന്റ് അല്ല നമ്മുക്ക് എന്ത് വിശ്വസിച്ചും കൊടുക്കാൻ പറ്റും.
ആഹ്
ന്നിട്ട് കൊടുത്തില്ല ആരും കൊടുത്തില്ല പോയി പോന്നുന്നല്ലാതെ. ഉം ഇന്നിട്ട് വരാനൊക്കെ പറഞ്ഞിനി. ഇവിടെ കോഴിക്കോട് കാലിക്കറ്റ്ക്കും മറ്റോട്ത്തോക്കെ വരാൻ പറഞ്ഞീനി പക്ഷേ പോയില്ല
ഉം ഉം
വിസയിക്കാറ്റൂല ഗവൺമെന്റ ആകുമ്പോ വിസയിക്കാം ഇപ്പോ പത്താം ക്ലാസ് ആള് എട്ടാം ക്ലാസ്. കുട്ടികളെ വരെ പുടിച്ചോല് ഇതാക്ക്ണ്ട് ചെറിയ മക്കളൊക്കെ.
ആ ആ
ഓൽക്കാണെങ്കി ഈ സോൽ ജിയറ്താവണങ്കിൽ.
അത്യാവശ്യം നീളതൊക്കെ വാണം. മക്കളേ. നീളും കാര്യക്കെ വേണം പറയാ അപ്പൊ ചെറിയ മക്കളല്ലേ ത് നീളണ്ടാവോ ന്തോന്നും അറിയില്ല ലോ?
ആഹ് ആഹ്
ആഹ്
ആ ന്നിട്ട് അങ്ങനെ.
ചേർത്തിട്ടില്ല.
ഉം കിട്ടണം ഞവിടെങ്കിലൊക്കെ കിട്ടണം.
ആഹ അപ്പൊ ഞാൻ പറ ഇഞ്ഞിപ്പോ. അത് താല്പര്യം ഇണ്ടെങ്കിൽ പിന്നെ അത് ഇണ്ടാവല്ലോ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മെയിൻ ഇത്. അപ്പൊ ഇപ്പന്ന ഇതാക്കിട്ടെന്ത കാര്യം വെറുതെ ആക്കി ന്ന ഞങ്ങൾ മാഷന്മാരോടും ടീച്ചർമാരോടക്കെ അന്വേഷിച്ച് ഓല് പറഞ്ഞ് ഇങ്ങൾ റിസ് ക്കിൽ ഇങ്ങൾ ചേർത്താണെ ചേർത്തോളി. ഞങ്ങളായിട്ടൊരു ബന്തൊല്ല്യാന്ന് പിന്നപ്പ ഞമ്മക്ക് എന്ത് വിശ്വസിച്ച് കൊടുക്ക. കാ പറ്റോ പത്തൊമ്പത് റുപ്പ്യ പറഞ്ഞിട്ടുള്ളു ളു പറഞ്ഞി് ട്ട്‌ കാര്യമല്ലല്ലോ അത് ഞമക്ക് പ്പൊ വൽതല്ലേ.
ഉം, ഉം.
ഉം
ആഹ് ഞമ്മള സമ്മന്ധിച്ച് പൈസറയുമ്പോ ഭയങ്കര
ഉം ഇപ്പോആണെങ്കില് പണിയും കാര്യോം ഇല്ലാത്ത നേരോണ്.
ഉം. ആഹ് ഞാ മാക്സിമം ഞമ്മള് ഇവിടെ ഓട്ടോർഷ ഡ്രൈവറാണ് ഞമ്മള് മാക്സിമം ഗവൺമെന്റിൽ തന്നെ കിട്ടണങ്കി അതാ നല്ലതേച്ചിട്ടേ
ആഹ്
നമ്മള സാമ്പത്തികോം നമ്മള് നോക്കണ്ടേ ഉം
ട്ടിപ്പ് നടക്ക്‌ണില്ലേ പിന്നെ നമ്മള് അന്വേഷിച്ചപ്പോ ആരും വലിയ അഭിപ്രായം പറയണില്ല. മാഷന്മാരും പറഞ്ഞതെന്താണ് ഞങ്ങളോടും ഇവിടെ വന്നാട്ട് ഓല് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ആ പൈസ ഉണ്ടാണ്ന്നാ ഓലോയിച്ച്ണ്. ഫ്രീ ആണന്നറഞ്ഞപ്പോ ആഹ് എല്ലാ കുട്ടികൾക്കും കൊടുത്താണല്ലോ ഓലെല്ലോം പോസ്റ്റർ അടിച്ചു എല്ലാ സ്കൂളിലും കൊണ്ട് കൊടുക്കുന്നത്
ഉം. അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാവേക്കും എവിടെങ്കിലൊക്കെ പഠിച്ചോനേകിയാമാതിരി.
ആഹ്.
ഞമ്മക്ക് സർ പണി ചായപ്പണിഴിഞ്ഞു. ചായ കുടിച്ചിട്ടില്ല മൂപ്പരെ കാത്ത്ക്കാണ് മൂപ്പര് മാർക്കറ്റി പോകുവേ ഹോൾസെൽ മാർക്കറ്റില് റേറ്ററാണേ.
ആഹ്.
അപ്പം രണ്ട് മണിക്ക് പോകും. പൊലർച്ചെ രണ്ട് മണിക്ക് പോകും വന്നിട്ടില്ല. പ്പൊ ഞാ ഉച്ചക്കേക്കുള്ള പരിപാടി നോക്കാ. ബീഫ്ഇണ്ട് അയ്ക്കുള്ള ഉള്ളിങ്ങന
ഡ്രസിൻ, ഡ്രസ്സിന്റെക്കെണ്ടോ?
അല്ലേ ഹോൾസേൽ മാർക്കറ്റ് ഇത് മീൻ കച്ചോടേ.
ഏഹ്.
മീം മാർക്കെറ്റില്
അയിന്റെ ആഹ് അയിന്റെ കച്ചവടം ചെയ്യാ അയില് വില്പ്പന കാരണം ബില്ലിന്റെആളുആണ് അപ്പൊ പൊലർച്ച പോകും. ഒന്നര ര ണ്ട് മണിയാവുമ്പത്തിന് പോകും പിന്നെ ബില്ലിയൻസ് ഓഹ്.
വരാനായോ വന്നോ?
ഇല്ല വന്നിട്ടില്ല വരാം ബില്ലിനനുസരിച്ചാ ചെൽപ്പോ ബില്ല് തോനെണ്ടെങ്കിൽ മീനും തോനെണ്ടെങ്കി അയിനനുസ് രിച്ചെയ്തി കഴിഞ്ഞിട്ടല്ലെ വര്അ.
ആഹ് അതോണ്ട്ങ്ങക്ക് ചാറ്റിനുള്ള മീനൊക്കെ കിട്ടും.
ആഹ്ഛ അങ്ങനോന്നും കിട്ടലില്ല കമ്പിനീന്ന് അങ്ങനെ എടുക്കൊന്നൂല്ല. കമ്പനീന്ന് എടുക്കാ
വിളിക്ക
ഉം, ഉം.